ഹലോ
ഹലോ
ആഹ് എന്താ സുഖല്ലേ ഉം
ങ്ങളും കഴിഞ്ഞോ
ഞാൻ ചെറിയരു ട്രിപ്പിലാ ഉം ഉം പണിയൊന്നുംല്ല
ആഹ് എന്താ ട്രിപ്പ്‌ പോവാണോ
ആഹ് ട്രിപ്പ് പോയി ഇഞ് ഇന്ന് പതിനൊന്നണിക്ക് റിട്ടേണ് ഉം ട്രെയിൻ ബുക്ക്യ്ത്ണ് ഉം
എവിടെയാണ് ലോങ് ആണോ ലോങ് ട്രിപ്പ് ആണോ
ലോങ് ട്രിപ്പ് അങ്ങനെയൊന്നുംല്ല ഞങ്ങളെ ഉം ഇവിടെ ഒരു കസിൻ ഉണ്ട് ഓര് ഇവിടെ ഉം ടീച്ചറാണ്
ആഹ് ആഹ് നാളെ പോയതാണോ
ആഹ് അപ്പം പിന്നെ ഇവിടെ ചുറ്റു ഭാഗം ഒന്ന് കാണാ സ്റ്റ്യൻ ഇവിടെയാകുമ്പം സ്റ്റ്യൻ ഉണ്ടാകും പിന്നെ ഏഹ്
എന്നാ പോയത്
ഇന്നലെ ഇന്നലെ പോയതാ ഇന്നെലെ രാവിലെ ആറെ ഒമ്പന്റെ ട്രെയിനിന് പോയതാ തിരിച് പതിനൊന്നണിക് റിട്ടനും
ആഹ് ആഹ്
ഉം ആഹ് തേച്ചു പണികളൊന്നുംല്ല
എന്ത് ചായകുടിച്ചോ ഇല്ല തൊടങ്ങീട്ടില്ല തൊടുങ്ങുന്നെ ഉള്ളു
ആഹ് ഓരോരുത്തരിങ്ങനെ എണീറ്റിങ്ങനെ പോരുന്നുള്ളൂ ചായ കുടിക്കാൻ കാവണുള്ളൂ ഏൽപ്പിച്ചതാണ്
ആഹ് ആഹ്
റിസോട്ടല്ല ഓലെ വീടാണ് ഓല്‌വിടെ ടീച്ചറായി വർക്ക് ചെയ്യാ അടുത്ത പ്രാവശ്യം അടുത്ത കൊല്ലക്കാവുമ്പോത്തിന് ഒരു ഞാ നാട്ട്ക്ക് ഉണ്ടാവാൻ ചാൻസ്ണ്ട് എന്താ ട്രാൻ പറ് വാങ്ങി വരാൻ ചാൻസ്ണ്ട് അപ്പം അയിന്റെ മുന്നേ ഉം എനിക്ക് ജോലിയൊന്നില്ല അപ്പം അയിന്റെ പിന്നെ ഞങ്ങളൊക്കെ ഒന്ന് ഇവിടെ ഒന്ന് വന്ന് കണ്ട്
ആഹ് ആഹ് ശരി
തിരിച്ചു പോകാൻ നേർത്തി ഓലെന്നോ വിളിക്കിണ്ട് ഇന്ന് അഹഹാ ഇനി പോലർഞ്ഞ് അടുത്ത പ്രാവശ്യം ഇങ്ങക്ക് കഴിയൂല അപ്പപ്പന്നെ പോന്നോ ടി അടുത്തെ പ്രാവശ്യക്കെ ആകുമ്പോത്തതിന് നർന് കുട്ടീനെ ഇപ്രാവശ്യാണ് ചേർത്തിയത് ആഹ് നാട്ടിക്ക് ആഹ് ഓ ട്രാൻസ്ഫർ ആവുന്ന് കരുതുന്നു ഓല് എട്ട് വർഷായി ഇവിടെ ഹലോ ഇപ്പം വർക്ക് ചെയ്യുന്നു ആഹ് വർക്ക് ആഹ് ഇവിടെ റിസോ ആഹ് റിസോൾട്ട്ന്ന്ണ്ട് ല്ലേ കോട്ട്യോസൊക്കെ വാങ്ങിയാണ്ട് ഉം കോട്ട്യേസാങ്ങിയാണ്ട്ക്ക ഉം പിന്നെ ഇങ്ങക്ക് മക്കളെന്നു ആഹ് ഇന്ന് ഞായറാഴ്ച ആയോണ്ട് മക്കളൊക്കെല്ലേ അഹ് ഞാറാ അഹ് ഉം എനിക്ക് രണ്ടാള്
ആഹ്
ഒരാള് എൽ കെ ജി പടിക്കണ് മറ്റേത് ചെറുതാ ഉം പിന്നെ ഞാനും ഫാമിലി ഫുള്ളുണ്ട് ഞാനും അമ്മായിമ്മ
ആ ഫാമിലി എല്ലാരും കൂടെ പോന്നിട്ടുണ്ടാവൂല്ലേ
ഉം അതേ അമ്മായിമാന്റെ ആങ്ങളന്റെ പെണ്ണാണ്
അയ് ശരി ആഹ്
ആഹ് ഉം ഉം അങ്ങനെ പോന്ന അമ്മായിമ്മ പിന്നെ ഇൻക്ക് രണ്ട് നാത്തൂന്മാരാ ഇള്ളത് ഓലും
ആഹ് ആഹ് അപ്പ നല്ല രസായിരിക്കും എല്ലാരും കൂടെ പോരുമ്പോ ആഹ്
അതാ ഞാൻ പറഞ്ഞത് ഒരു പണിയില്ലാ ഓരോരുത്തര് ഇങ്ങനെ എണീറ്റ് പോര്ണൊള്ളൂ
ആഹ് അപ്പ പിന്നെങ്ങനെ ഫുഡൊക്കെ പുറത്ത്ന്ന് ഓർഡർ ചെയ്തിക്കാണ്
ആഹ് ഓർഡറ് ചെയ്തിക്കാണ് ഇതാ കൊണ്ടുവരുണ്ട്
അഹ് ശരി
ഉം ആണുങ്ങളുണ്ട് ഓൽക്ക് വേറെ കോട്ടെഴ്സ് ഓലെന്നെ കുടും ആഹ് ഫ്രണ്ടിന്റെ കോട്ടേഴ്സ് എടുത്ത്ക്കാ ഓല് നാട്ട്ക്ക് പോണ ടൈമില് ആ ടൗണാണോ ചോയ്ച്ചാ ടൗണന്നെ ടൗണേര്യാണ് ആദ്യം ടൗണേരിയല്ലേനി ഉള്ളേരിയേനി അപ്പത് കുറച്ചുകൂടെ സൗകര്യം ഉണ്ടായിനിം എത്ര ആൾക്കാർക്കും നിക്കാൻ കഴിയേനി ആദ്യത്തെ ആത് ഫ്ലാറ്റേനി
ആഹ് ശരി
ഇപ്പം സ്കൂളിന്റെ എടുത്തെന്നെ സ്ഥലം കിട്ടീ പക്ഷെ സൗകര്യം കൊറവാ ഓൽക്ക് ഓൽക്ക് ഒക്കെ സൗകര്യണ്ട് ഒര് റൂമും ആഹ് ആഹ് ആഹ് ന്നാ ഒര് കൂട്ടെരാണെങ്കി പറ്റും പ്പ പെണ്ണുങ്ങളാണെങ്കി പെണ്ണുങ്ങള് മാ ത്രം ആണുങ്ങളാണെങ്കി ആണ്ങ്ങൾ മാത്രം അങ്ങനെക്കെ ഇള്ളേന് കൊയ് പ്പല്ല അല്ലേൽ പിന്നെ ചെറിയ ഫാമിലിയാണെങ്കിലും കൊയപ്പല്ലാ. ഒരു റൂമൊള്ളു ആഹ് പിന്നൊരു എന്താ ഏഹ് ന്തായാലും ഊം ഒര് ഉം ഡൈനിംഗ് ഹാൾലാ അയ്ലാ പിന്നെ ഞങ്ങള് കെടക്ക്ണ് ഉം ഇന്നിപ്പം പെണ്ണുങ്ങളൊ ക്കെ കൊർച്ച് റൂമിലും ബാക്കി ഡൈനിംഗ് ഹാൾലും. അങ്ങനൊക്കെ കെടന്നോ പിന്നെ ഇന്ന് ഞായറാഴ്ച ആയോണ്ട്. മക്കൾക്കൊന്നും സ്കൂൾ ഇണ്ടാവൂലല്ലേ.
ഇല്ലാ അന്നിപ്പോ സ്കൂളില്ല മദ്രസ് മദ്രസ് പേയതാണ്.
ആഹ് രാവിലെ ഏഴ് മണി ഏഴരക്കോ
ആഹ് ഞായറാഴ്ച രാവിലെ ഏഴേകാലിന് തൊടങ്ങും ഒമ്പതെ മുക്കാല് വെരേണ്ടാവും. എല്ലാത്ത ദിവസങ്ങളില് ആറ് ആറേകാലിന് തൊടങ്ങും.
എട്ടരക്ക് മദ്രസ വിടും സ്കൂള് ഉള്ള കാരണെ എട്ടെരക്ക് വിട്ടാ പിന്നെ ഓലെ കുളിയും ബാ ഭക്ഷണം കഴിക്കലൊക്കെ കഴിയുമ്പോത്തിന് സ്കൂൾ വണ്ടി വെരാനായി. ടൈമ് ഇണ്ടാവൂല ശെനിം ഞായറും പിന്നമ്മക് മ്മക്ക് റസ്റ്റാണ് സ്കൂളില്ലാത്ത കാരണം. റസ്റ്റായ് ആഹ് റസ്റ്റാവുമ്പോ പണിയും കൂടുതലായിരിക്കും ഏഹ്
ആഹ് അയ്നീ ശെനിം ഞായറും കുട്ട്യാൾ നേരത്തെണീക്കൊ ല്ലോ.
ആഹ് അന്ന് നേര്ത്തെ നീക്കും ചെയ്യും ഉം അന്നൊൽക്ക് ഓൽക്ക് കളിയും. പിന്നാ അപ്പോൽക്ക് ഒർക്കിൻ്റെ ചട ഒർക്ക് ചടപ്പൊന്നും ണ്ടാവുല്ല.
ഉം ആഹ് എണീക്കാൻ ബു ബുദ്ധിമുട്ടാ മക്കള്
ഇല്ലാ ആഹ് മുമ്പൊക്കെ ണ്ട് ആഹ് ഇപ്പൊക്കെ പിന്നെ വിളിച്ചാ ഒരു വിളി രണ്ടു വിളി വിളിച്ചാലൊക്കെ. വേഗം ണീക്കും പിന്നെ ഞാ പഠിക്ക്ണ അല്ല ച്ച് നാലാളുണ്ട്.
ഏഹ്.
പിന്നെ പഠിക്കലൊക്കെ കഴിഞ്ഞാല് ഞാൻ വേഗം ഒറങ്ങാൻ പറയലാണ് രാവിലെ നേരത്തെ ണീക്ക്ണ കാരണെ അവർക്കൊർ ക്കം തെളിയൂല്ല ന്നപ്പ തണുപ്പ് കാരണം ഞമ്മക്കും വിളിക്കാനും അങ്ങോട്ട് തോന്നൂല.
ഏഹ് അവിടെ നല്ലതണുപ്പാ നല്ല അഹ് മഴല്ലെ കാലാവസ്ഥ.
ആഹ് കാലാവസ്ഥാ പറഞ്ഞാപ്പോ രണ്ടൂസായിട്ട് വെയിലെന്നെണ് പക്ഷെ രാത്രി ഒക്കെ നല്ല തണുപ്പുണ്ട്പ്പോ ഇപ്പ രാവിലെക്കെ ഒരു മൂടലും മഞ്ഞാണ് നല്ല
ആഹ് അതിന് ഇന്നാലെപ്പ ഞങ്ങള് ആറ് മണിക്ക് പോന്ന്
ആഹ്.
അപ്പ നല്ല മഞ്ഞാണ്
ആഹ് ണ്ട് ആഹ് അതെന്നെ ഇന്ന്പ്പോ രാവിലെണീച്ചപ്ളൊക്കെ. നമ്മള് പൊകള്ള പോലെ നല്ല മഞ്ഞ് ഞാന് ആരെപ്പ തീയിട്ടതാണോ ന്നൊക്കെ വിചാരിച്ച്.
ആഹ് ഞങ്ങട വിട്ത്തെ. ആഹ് അഹ് ന്നെ ഞങ്ങളും പറഞ്ഞത് തിപ്പോ പോകട്ടതാണ് കാരണം ഇതുവരെ ങ്ങനെ കണ്ടിയില്ലേ.
ആഹ് അതെന്നെ ന്ന്പ്പോ ഞാ ചിരിക്കുങ്ങനെ തോന്നി ഇതെന്തൊര്ക്കും ഇങ്ങനെ മഞ്ഞ് ഞ്ഞിപ്പോ കുട്ട്യാൾ മദ്രാസെ പോകുമ്പോ പറയാണ് എന്താമ്മ ഇങ്ങനെ മഞ്ഞപ്പോ ഇങ്ങനെന്താ പോകള്ളാ പോലെന്ന്.
ഞാൻ കരുതി ഞങ്ങളത്ര നേര്ത്തെ പോകലില്ലാ. അഹ് പൊർത്ത് എറങ്ങലില്ലാ ങ്ങറേ അതായത് വീട്ട്ന്ന് പൊർത്ത്ക്ക് എറങ്ങലില്ലാ റോട്ട്മെലെത്തുമ്പളാണല്ലോ മഞ്ഞിൻറ ത് കാണാ മറ്റെ റും അട്ക്കള കഴിഞ്ഞിട്ടല്ലേ പിന്നെ പൊറം നോക്കൊള്ളൂ.
പിന്നെ നമക്ക് പൊറത്തിറങ്ങാനുള്ള ടൈമ് ഇണ്ടാവുലല്ലോ പണി യായിരിക്കല്ലോ ആഹ് ഇന്ന് ഇപ്പോ ഞാൻ ഇങ്ങനെ ആലോച ചു തിതെ എന്തായിരിക്കും വയനാടൊക്കെ പോയണ്ടാവു ഇങ്ങനെ മഞ്ഞ്
ആഹ് ആ മോഡലെന്നെ നല്ല കോട
ആഹ് അതെന്നെ കോട മഞ്ഞ് പോലെ ആഹ് അങ്ങനെ ഇക്ക് തോന്നി അത്
ഉം കുട്ടിയെക്ക് ഫുഡൊക്കെ കൊണ്ടോണോ
ആഹ് ആഹ് സ്കൂൾക്ക് ഇല്ല ഒരു ചെ ചെറിയ ആള് പഠിക്കുന്നത് മൂന്നാം ക്ലാസ്സിലാണ് അപ്പോല്ക്ക് അവിടെ സ്കൂൾ ചെറിയ സ്കൂളാണ് അത്കുട്ടികൾ കൊറവു ആണ് അത് കാരണം ഓല് ഫുഡ് സ്കൂൾ കൊടുക്കും ഫുഡ്
ആഹ്
ആഹ് പിന്നെ ഞമ്മൾ എന്തേലും കറിയായിട്ട് എന്തേലും കൊടുത്താൽ മതി ചോറ് ഞങ്ങള് കൊടു ത്തോളുംന്ന് പറിയും ചെറിയ കുട്ടികള് എല്ലാ കുട്ടികളും ഇല്ലാത്ത കാരണെയ്
ആഹ്
അവിടെന്ന് തന്നെ കൊടുക്കും കുട്ട്യാൾക്ക്
ഉം ഇവിടെ ഫുഡൊക്കെ സ്നാക്സ് ആയിട്ടോ അത് കൊടുത്തയക്കണോ
ആഹ് സ്നാക്സായിട്ട് ഇപ്പോഴകൊടുത്തയക്കണ്ട ഇപ്പൊ മൂന്നാം ക്ലാസ്സിലായ കാരണം
ഈ കുട്ട്യാള് പിന്നെ ക്ലാസ്സിലിരുന്ന് സ്നാക്സ് തിന്നിട്ട് നേരം കളയാണ് പറഞ്ഞിട്ടെയ് കൊടുത്തയ്ച്ചിന്നു പക്ഷേ ഈ പ്രാവശ്യം കൊടുത്തയക്കണ്ട പറഞ്ഞാണ് ഇവര് പഠിക്കുന്നില്ല പിന്നെ ചെറിയ കുട്ടിയാളെ മാതിരി യല്ലല്ലേ ഇനിയിപ്പോ പഠിക്കപഠിപ്പ് തൊടങ്ങല്ലേ കുട്ടിയേൾക്ക്
ആഹാ അതന്നെ
അപ്പോല് ഇങ്ങനെ സ്നാക്സ് ഒക്കെ ഇണ്ടായിട്ടുണ്ടെങ്കില് ഓല് പിന്നെ അങ്ങ അങ്ങട്ട് കൊട്ത്തിട്ടും ഇങ്ങോട്ട് കൊട്ത്തിട്ടും കുട്ടിയേള് തമ്മിലേ പഠിക്ക്ണ നേർത്തൊക്കെ ഓലെ അത് ആഹ് ഷേയറിങ്ങ് കൂടുതലും ആണ് പിന്നെ ഓൽക്ക് പഠിക്കാൻ ടൈമില്ലാതെ തിന്നോണ്ടിങ്ങനെ ഇരിക്കും ന്നറിയാണ് വീട്ട്ത്തെ മാതിർത്തന്നെ കാട്ട്ന്ന്ണ്ടാവും
ആഹ് ആഹ് ആഹ് ആഹ്
അപ്പൊത് കാരണം സ്നാക്സ് ഒന്നും കൊടുത്തയകണ്ടാ പറയും
ഉം ഞങ്ങ്ക്ക് ഇപ്പൊ സ്നാക്സ് ഇതൊക്കെ കൊടുത്തയ്ക്കണം രാവിൽ
ആഹ് എൽ കെ ജി യുകെജിംപിന്നെ അത് നിർബന്ധാണ്
അ ആഹ് എൽ കെ ജി പർഞ്ഞാല് ആഹ് എല്ലതൊന്നും തിന്നൊന്നും ഉണ്ടാവുല്ല
ആഹ് അതാണ് പക്ഷെത് കൊടുത്തയ്ക്കല് നിർ നിർബന്ധാണ് മറ്റുള്ള കുട്ടിയേള് തിന്നുമ്പോ ഇവര് ഇങ്ങനെ നോക്കി നിക്കുമ്പൊ തിന്നിട്ടില്ലെങ്കിലും ഞമ്മള് കൊട്ത്തയ്ക്കണംന്ന് പറയും ടീച്ചറ്
ആഹ് വേറെ കുട്ടിയെള് എന്താ കൊണ്ടർന് അതൊക്കെ ഇവടെ കോള്
ആഹ് അതങ്ങൻ തന്നേണ് ഓലത് കൊണ്ടന്ന് അത് അങ്ങൻതന്നേണ് അത് ഇബൽക്ക് പറ്റാത്ത സാധനങ്ങളൊക്കെയിർ ക്കും ചെൽപ്പണ്ടാവ ഇന്നാ ഓലത് കൊണ്ട് വന്നിട്ടുണ്ട് അത് നല്ല രസംണ്ട് ന്നൊ
ആഹ് അ അ അതന്നെ ഓലെപ്രശ്നം അയ്നിന്റെ നാ ത്തുമാരെ കുട്ടിയേള് രണ്ടു നാത്തുൻ മാരള്ളത് ഓല്ക്ക് രണ്ടാൾക്കും ഇന്റതേ ഇതേപോലെന്നെ എൽ കെ ജി ചേർത്തിയ കുട്ടിണ്ട് ഒക്കെ മൂന്നാളിം ഒരു ക്ലാസ്സിലാ ചേർത്തിയേ ന്നട്ട് മറ്റ അ അ അ ഒരു വീട്ടില അല്ലല്ല മറ്റേ നാത്തൂൻമാരാണ് ഓലെ കല്യാണം കഴിഞ്ഞതാണ് വ അ അ അടുത് ആ കല്യാണം കഴിഞ്ഞ ഒരു നാത്തൂന്റെ വീടിന്റെ എട്ത്താണ് സ്കൂള് ഓൽക്ക് പോയി പോരാ അപ്പൊ ഞങ്ങളൊക്കെ അങ്ങട്ട് ചേർത്തിയതാ ഞങ്ങക്ക് കൊർച്ച് ദൂ രണ്ട് ന്നാലും എന്ത് പ്രശ്നം ഇണ്ടെങ്കിലും മാറ
ആഹ് എല്ലാരും ആഹ് ആഹ് എല്ലാരും ഒരു സ്കൂള്ല് ആകുമ്പോ സമാധാനു ആണല്ലോ
ഉം ന്നട്ട് രാവിലെ വിള്ച്ചോക്കലാ എന്താ കൊട്ത്തയ്ച്ചത് ഇപ്പറ്ത്ത്ന്നും കൊട്ത്തയ്ക്കാനെ
ആഹ് ആഹ്
ന്റെ നാത്തൂന് പിന്നെ ഉം ഞങ്ങളെ വീട്ട്ന്നന്നെ ഉം അധികും പോർല് പ്പം മടില്ലാതെക്കാമാണ്ടീറ്റെ എൽ കെ ജി അല്ലേ ഉം ഉം ഇപ്പം ഓല് മൂന്നാളും മൂന്നാളൊപ്പരിക്കോള്ളു ഇന്റത് പെൺകുട്ടി മറ്റോൽത് രണ്ടാള്തും ആൺകുട്ടിയാളാണേ ഇത് കൊർച്ചൊരു ഇസ്ലാമിക്കാണ് ഇബളെ എത്ര പെൺകുട്ടിയാളെട്ത്ത് കൊണ്ടോയ്ര്ത്തിയാലും ഓള് കാണാ കൊർച്ച് കഴിയുമ്പോ ഇവടെണ്ടാവ ഇവരാണെ കണ്ടാ കീരിം പാമ്പുവാണ് ആടിക്ക് ഏഹ് ഇന്നലെ ആഹ് മറ്റോൻ്റെ മുഖംന്നൊക്കെ മാന്തി പൊള്ച്ച്ണ്
ആഹ്
ആദ്യം ഇവളൊക്കെ കൊണ്ട്ക്കേനി ഇപ്പോക്ക് മൻസ്സിലായി അത് പറ്റ് പറ്റൂലാന്ന് ഓളെല്ലെത്തിനും കരച്ചില്ലേനി ഇപ്പൊ ഒന്ന് തോ ആഹ് ഒന്ന് തൊട്ട അങ്ങട്ട് തിർച്ചാട്ടും എല്ലാരോടും പറയല് ഇബട്ത്തെമ്മ ആ പലിശ സഹിതം തരാണ് കൊറേ കാലായിലെ ഓള് കൊള്ളൽ തൊട്‌ങ്ങീട്ട്
ആഹ് ആൺകുട്ടിയേളേണോ കൊട്ക്ക്ന്നത്
ആൺകുട്ടികളാണ് ഇവളെ ആദ്യം കാട്ടല്ണ്ടായിനെ അപ്പൊ ഓള് എല്ലെത്തിനും കരയും ഇപ്രാശ്യം ഇന്റെ ഹസ്ബൻഡ് വന്നപ്പോ ഓളോട് പറഞ്ഞ് ആരേം കര കാട്ടിയാണ്ട് കരയലല്ലാ തിരിച്ച് കൊടുക്കലാണ് പറഞ്ഞ് ഇപ്പം തിരിച്ച് തിരിച്ചൊടുക്കല് തൊടങ്ങിയപ്പോ ഇപ്പാരും കാട്ടേല്ലാ എല്ലാർക്കും പേടിയാ ഓളെ മേലൊന്ന് തൊ തൊട്ടാ വരെ ഓള് കാട്ടലൊടങ്ങി
ഏഹ് ഇന്നാ ശെരി
ആഹ് ആഹ് ഇന്നാ ശെരിട്ടോ ഓക്കെ ഉം